ആ കേക്കുന്നുണ്ട്
ഓക്കേ പർഞ്ഞോളൂ പിന്നെ വിളി കാട്ട് മീശോയില് കേറി
ആഹ്‌
വേറെ എന്താണ്
അടിച്ചു വാങ്ങാറില്ല
കടേൽ കൊടുത്ത് തുണി തൈക്കാനോ
ആഹ് അതു തൈക്കല്
ഞാൻ ഇവിടെ വന്നിട്ട് ഇവിടൊന്നും എനിക്ക് തുണിക അങ്ങനെ ഉള്ളവരെ എനിക്ക് അറിയാൻ വയ്യാ അങ്ങനെ കൊടുത്തിട്ടില്ല
മ് ലാഭം റെഡിമെയ്ഡ് എടുക്കാണ്
ആഹ് ഫ്ലിപ്പിന്നെടുക്കുന്നയ തോന്നുന്നു കുറച്ച്
ആഹ് അല്ലാഞ്ഞാല് ശീലക്ക് വേറെ കൊടുക്കണം. പിന്നെ അടിക്കൂലിപ്പോ നല്ല അടിക്കൂലി നല്ലോണം യെടുക്കും പണ്ടൊക്കെ ഇരുന്നൂറൂംതൊക്കെ കൊടുത്താമതിയായിരുന്നു ഇപ്പോ ഇരുന്നൂറും മുന്നൂറൊന്നും പോര പ്പോ അടിക്കൂലി ഹൂം
അന്നേരം തോന്നും പിന്നെ അല്ലാതെ ഈ തുണി വാങ്ങിച്ച് നമ്മുടെ ഇഷ്ടത്തിന് വെട്ടി തയ്ച്ച്കിട്ടുന്നൊരു നല്ലേണ് പക്ഷെ രണ്ടൂന്നണ്ണം അങ്ങനെ എടുക്കണോന്നൊക്കെണ്ട് ഫ്ലിപ്പില് നല്ല അടിപൊളി മെറ്റീരിയലുണ്ടല്ലോ.
ആഹ്
ഞാൻ രഡ് എല്ലാം കാണുന്നത് ഇഷ്ടപ്പെടുന്ന എല്ലാം ഗ്യാലറിയിൽ ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വയ്ക്കും
ഉം അതെന്നെ മീഷോ തൊർന്നാല് അതങ്ങനെ നോക്കി ഓരോരുത്ത ഡ്രസ് കണ്ട് കണ്ട് അത് വാങ്ങണത് വാങ്ങണം
ആന്ന് എന്റെ ഗ്യാലറി നോക്കണം
സമയം സമയം നോക്കാൻ നോക്കാൻ കഴിയില്ല സമയം പോണ അറിയില്ലപറയാ ചെരപ്പ് നോക്കുമ്പോ ചെര് പ്പേയ്ക്കാരം ഡ്രസ്സ് നോക്കുമ്പോൾ ഡ്രസ്സ് അതേപോലെ നമ്മൾ കമ്മലോ വളേ നോക്കാണെങ്കി അതെന്നെ കാണുള്ളൂ
നോട്ടട്ട് വെച്ചേക്കുവാ
ഇങ്ങനെ വാങ്ങുന്നേ ഹസ്ബന്റൊന്നും പറയിലെ
ആഹ് വാങ്ങി തരാ തരാം അത്ര കേട്ടാ അല്ലാതൊന്നുല്ല ചിലപ്പോ പറയും പൈസയില്ല പൈസ ഉള്ളപ്പെളെന്ന് എനിക്ക് വാങ്ങി തരാ അത്ര ഒന്ന് കേട്ടാ മതി
ആഹ് എന്നാലും വാങ്ങി തരാന്ന് പറയിണ്ടല്ലോ അപ്പോ അതൊരു സന്തോഷാണ്.
ഉം വാങ്ങി തന്നില്ലേലും തരാ പറയും പിന്നെ ഞാൻ അതിന്റെ റേറ്റിങ്ങനെ നോക്കിയിട്ട് ഉം എവിടന്ന് കാശ് ഒപ്പിക്കും പിന്നെ കി എന്നല്ലേ നുള്ളിപ്പെർക്കി നുള്ളിപ്പെർ വെച്ചിട്ട് അവസാനം പറയും ഞാൻ ഇന്ന സാധനം വാങ്ങിക്കാന്നേ
ആഹ്
അങ്ങനെ പറയും
ഇനി ഇനിയിപ്പൊക്കെണ്ടാവുല്ലേ ഇനി കുട്ടിയാകൊക്കെ
ആഹ് അയ്യോ ഞാനതുകൊണ്ട് പുതിയ വീ ട്ടിലോട്ട് പോകുന്നതിന് മുമ്പ് കുറച്ച് പിന്നെ അടുക്കളയിലേക്കുള്ള സാധനങ്ങൾ എല്ലാം ഞാൻ ഫ്ലിപ്പിൽ നോക്കി റേറ്റ് ഒക്കെ നോക്കി വച്ചേക്കുവാ
ആഹ് ആഹ് വീടു പണി എവിടെ വരെ എത്തീ
വീട് പണി തുടങ്ങിയതേ ഒള്ളൂ ഇനിയിപ്പോ ക
തറപ് തറപ്പണി തുടങ്ങിയൊ
തറയെല്ലാം കഴിഞ്ഞു ഇനി കട്ട എറക്കണം മഴയായോണ്ട് ഭയങ്കര ബുദ്ധിമുട്ട്
കല്ലല്ലേ ത
ആ നമ്മള് വലിയ വീട് വെക്കുവല്ല അവിടെ ചെറിയൊരു സ്പേസില് തൽക്കാലത്തേക്ക് അങ്ങോട്ടൊന്ന് മാറുന്നന്നേ ഉള്ളൂ കാരണം നമുക്ക് വസ് തു വാങ്ങിച്ചെങ്കിലെ നമുക്ക് അല്ലാതെവല്യ വീട് വെക്കാൻ പറ്റത്തുള്ളൂ ഇപ്പൊ നമുക്ക് റേഷ- ൻകാർഡും ഒന്നും ഇല്ല അപ്പ റേഷൻ കാർഡ് ഒക്കെ റെഡിയാ ലെ നമുക്ക് പഞ്ചായത്തീന്നെങ്കിലും വീട് അനുവദിക്കൂ
ആ അല്ല റേഷൻ കാർഡ് ഇങ്ങക്ക് ഈ വാടക വീട്ടി നിന്നാ
അല്ല ശരിയാകാം പിന്നെ നമ്മള് നമ്മുടെ വീട് അഡ്രസ്സ് തിരുത്താൻ നടക്കണം വീട്ടുപേര്
ആ
ഇവിടത്തെ വീട്ടുപേര് അവര് തരത്തൊള്ള് നമ്മൾ അന്വേഷിച്ചിരുന്നു പിന്നെ അതിന് ആരാ കെടന്ന് പോന്നത് ഇതാകുമ്പോ ഒറ്റ ഇതായിട്ട് അങ്ങ് പോകൂല്ലോ മ്മള് മെമ്പർ ചോദിച്ചപ്പോ പറഞ്ഞത് ഒറ്റ ഇതായിട്ട് പോന്നല്ലേ നല്ലത് അല്ലെങ്കിൽ പിന്നെ അതിന്റെ പുറകെ എല്ലാം നടക്കണം ഇനിയിപ്പോ ഇവിടെ വീ ട് പണിയും തുടങ്ങി തൽക്കാലം ഒരു ചെറിയൊരു ഷെഡ് പോലെ വെക്കാന്നാ വിചാരിക്കുന്നേ
ആ അങ്ങനെ കാണിച്ചു കൊടുത്താട്ട് ആ പഞ്ചായത്തിപ്പം അങ്ങനെ പൈസ കിട്ടും
അന്നിട്ട് മുക്ക് പിന്നെ നമുക്ക് ഇവിടെ തൊട്ട് ഫ്രണ്ടില് നമ്മള് വസ്തു ചോദിച്ചിട്ടുണ്ട്
ആ
തരാം തരാന്ന് പറഞ്ഞു അത് കിട്ടിയായിരുന്നെങ്കിൽ നമുക്ക് അല്ലാതങ്ങ് വീട് വെക്കാം എന്നുള്ള രീതിക്കെ ആയിരുന്നു പക്ഷെ അവയു തരാം തരാം ന്ന് പറഞ്ഞു ഇങ്ങനെ അങ്ങ് പോവാ വീടിന്റെ ഫ്രണ്ടി-
പഞ്ചായത്തിന്ന് വീട് വെക്കാ കിട്ടിയാല് അ നമ്മൾ എടുത്ത് കാണിച്ച് കൊടുക്കണം ആദ്യം എന്നിട്ടേ ആ ഒരു പൈസ അങ്ങട് തരുുള്ളൂ എടുത്തതിൻ്റെ വ ആദ്യം നമ്മൾ എടുക്കണം അതിൻ്റെ പൈസ തരണെങ്കില് ഒക്കെ പാട് നമുക്ക് ഒപ്പം തരൂല്ല.
ഉം ഇപ്പൊ തക്കാലം നമുക്കൊരു റേഷൻ കാർഡ്ല്ലേ വേണ്ടത് പിന്നെ അതുഅല്ല വാടക ഇങ്ങനെ കൊടുക്കണം അതുകൊണ്ട് ആ ഹസ്ബൻഡ് വീട്ടാരും പറഞ്ഞ തക്കാലം താഴേലോട്ട് വന്ന് ചെറിയൊരു ഷെ ചെ ഷെഡ് അങ്ങ് കെട്ട് എന്നിട്ട് നമുക്ക് വീട്ട് നമ്പര് ഇടീപ്പിച്ച് റേഷൻ കാർഡ്ങ്ങ് റെഡിയാക്കാം.
ആ
അതുകൊണ്ട് പണി പെട്ടന്നങ്ങ് തീരും ഹ് ആ അങ്ങനെ ഒരു പ്ലാനിങ്ങിൽ ഇരിക്കയാ
ആ ഒല്ലു വന്ന് നോക്കുമ്പം നമ്മൾ അവിടെ ഉണ്ടായാ മതി.
ആ മതി ആഹ ആ ഹാ ഹാ
വരണത് അറിയണം നമ്മള്
ഊ യെ നങ്ങൾ അവിടെ താമസിക്കാൻ തന്നെയാ
ആ എന്നാല് കുറച്ചൊക്കെ ഒരു ഒറപ്പില് ഉണ്ടാക്കണം.
ആ ഒല്ല ഉറപ്പിൽ തന്നെയാ ഉണ്ടാക്കുന്നത്. ഒരു അടുക്കളയും ഇത്തിരി നല്ല നീളൊള്ള ഒരു ഒരു റൂമ് എ മിറ്റത്ത് പിന്നെ ഒരു ചെറിയൊരു സിറ്റ് ത്തോട്ട് പോലെ ആരെങ്കിലും വന്നാലിരിക്കാ എന്നുള്ള രീതി തില് ഇപ്പ ട്യൂഷൻ എടു റൂമിലാ അത്രേള്ളൂ ആ അമ്മക്ക് അതീന്ന് പിന്നെ വേണെങ്കി നമ്മക്ക് ഏഹ് ഇവിടെ വന്നെ വലിയ വീടുണ്ടാക്കാ നിന്ന് കഴിഞ്ഞാ നടക്കത്തില്ല സ്ഥലം തെകയത്തില്ല ഇല്ല വയല് ആ അതു അല്ല ഇവടെ വയലിന്റെ വയ് ഇന്റെ സൈഡായോണ്ടെയിങ്ങനെ തട്ട് തട്ടായിട്ടുള്ള ഭൂമിയാ.
അ ആ
അപ്പൊ അവിടെ നമുക്ക് അത്രക്കുള്ള ഒരു ഇത് കിട്ടത്തില്ല സ്ഥലം ഇല്ല. അതുകൊണ്ടാണ്- ഫ്രണ്ടിലുള്ള വസ്തു വാങ്ങിച്ച്‌ വീട് വെക്കാന്നൊരു ധാരണയായിരുന്നു പക്ഷെ- അവര് തരാന്ന് പറഞ്ഞ എന്നിട്ട് അവരനങ്ങുന്നില്ല.
- ഈ വാടകേന്റെ ആൾക്കാരുതന്നെ
അല്ലല്ല ഇത് വേ എന്ന് വച്ചാൽ ഇവരുടെ വീടിന് വഴിയില്ല, അപ്പൊ ഫ്രണ്ടിൽ തോട്ടം കാണാം അതിന്റ അപ്പുറത്താണ് വീട്. നമുക്ക് ആ വസ്തു - വസ്തുനാത്തുകൂടെ വഴീംകൂടെ കിട്ടിഴിഞ്ഞാ നല്ലേ അന്നേരം ഒരാള് പറഞ്ഞെങ്കി പിന്നെ ആ വസ്തു കൂടെ അങ്ങ്‌വാങ്ങിക്ക് അപ്പോ ഓൾറെഡി ആ വസ്തു വാങ്ങിക്കുമ്പ അവര് വഴി തന്നല്ലേ പറ്റത്തുള്ളൂ. പറ്റത്തുള്ളൂ
അ ആ
അങ്ങനെ ഒരു പ്ലാനിൽ ഇരുന്നയാഅവരുടെ അടുത്ത് ചോദിച്ചപ്പോ അവര് ഭയങ്കര റേറ്റ് ഒക്കെയാ പറയുന്നെ.
ആ റോഡ് വക്ക്നല്ലാത്തത് കൊണ്ട് വേഗം കിട്ടാൻ സാധ്യതയുണ്ട്.
അല്ല ഫ്രണ്ടിലെ റോഡാണ് നമ്മള് ബാക്ക് സൈഡാ ചോദിക്കുന്നത്.
ആഹ
ആ രണ്ട് സെന്റ് വേണം പിന്നെ ഇവരുടെ വീടിന്റെ ഫ്രണ്ടില് കുറച്ച് സ്ഥലുണ്ട് അത്‌ രണ്ടൂടെ ആവുമ്പോ നമുക്ക് വീട് വെയ്യ്ക്കാ - വയ്ക്കണ നല്ലൊരു സ്ഥലമാവുമല്ലോ. അങ്ങനെ നമ്മള് ചോദിച്ചപ്പോ അവര് വഴി തരാം പക്ഷെ അവര് ഭയങ്കര റേറ്റ് ചോദിക്കുന്നോണ്ട് തരാം തരത്തില്ലെന്നൊക്കെ പറഞ്ഞൊണ്ടിരിക്കുവാ അതോണ്ട് ഇനി നമ്മള് വഴി നോക്കി നിക്കുന്നില്ല തക്കാലം അങ്ങ് കെട്ടി കേറാന്ന് വിചാരിച്ച്-
വഴി പിന്നെ കാലം കൊണ്ട് കിട്ടിയോളും.
പിന്നെ വാടക വാടക കുറയ്ക്കുന്നത് കുറയൂല്ല അന്നേരം.
ഇപ്പൊ വാടകക്ക് നല്ല റേറ്റ് ഉണ്ട് വാടക
ഇവിടെ ഞങ്ങക്ക് രണ്ടായിരത്തി അഞ്ഞൂറ്
ഏ നല്ല വാടക ഉണ്ട് ചേലോട്ത്തൊക്കെ മൂന്നോ നാലൊക്കെ.
ആഹ ഉണ്ട് പക്ഷെ ഇത് ഞങ്ങക്ക് കുറവാണ് പക്ഷെ വല്യയ വീടാണ് ഇത് കേട്ടോ.
ഇതില് എത്ര റൂമുണ്ട്?
രണ്ട് റൂമ്, ഒരു ഹാള്, ഡൈനിങേരിയ കിച്ചൺ പിന്നെ ബാത്റൂമ് വെളിയിലാണെന്ന് മാത്രമേ ഉള്ളൂ.
ആ കിച്ചന് വല്യയതാണോ?
ആഹ കിച്ചണും വലുതാണ് എല്ലാ റൂമും വലുതാണ്.
ഇവരെന്തേ വാടക് കൊട്ക്കാൻ കാരണം അവര് വേറെ വീട് വെച്ചു പോയോ?
വാ ഇവരുടെ മക്കൾക്കൊക്കെ ജോലി പൊറത്തൊക്കെയാ അവർക്ക് ഇവിടെ ബുദ്ധിമുട്ടാ അങ്ങനെ ഇവര് ഇവിട്ന്നങ്ങ് പോയി.
ആഹ ആ സ്ഥലം വ്ക്കുന്നുണ്ടോന്ന് ചോദിക്ക് - വച്ചാൽ മതിയല്ലോ
ഇല്ല, ഇത് റോട് സൈഡ് അല്ല, വഴി ഇല്ല നമുക്ക് വണ്ടിഉണ്ടായോണ്ട് കയറ്റി ഇടാൻ ഒക്കത്തില്ല.
അല്ല വഴി കാലം കൊണ്ടൊക്കെ കിട്ടോ? ഇപ്പോ കാലം കൊണ്ടൊക്കെ വഴി കിട്ടോ? കിട്ട്ണ സ്ഥലാണോ?
വഴിടെ എന്തോ കേസൊക്കെ നടക്കുവാന്ന് നമ്മളിനി കേസിനകത്തൊക്കെ ചെന്ന് കേറുന്നേ എന്തിന്?
ആഹ്
അതുവല്ല ഇപ്പ തന്നെ ആയിട്ട് നമ്മടെ വണ്ടി ഒന്നും വെക്കാൻ പറ്റത്തില്ല നമ്മള് റോഡ് സൈഡിലാ വെച്ചിരിക്കുന്നെ.
ഏ
അതുകൊണ്ട് ഇവരിത് വിക്കാനിട്ടേക്കുവാ
എ വെക്കാന് കിട്ടിണില്ലേ ഷി റെ പൈസൊന്നും കൊറവുണ്ടാവല്ലോ റോഡ് വക്കല്ലാത് ത്തതു കൊണ്ട്
ക്ഷെ വേണ്ട എനിക്ക് വ് എന്തു ഈ ആളും പേരില്ലാത്തതിനാത്ത് എനിക്ക് വേണ്ട
ഉം
ഒറ്റക്ക് ഇരുന്ന് ഞാൻ ഇവടെ മടു
മടുത്തൂല്ലേ കുഞ്ഞുങ്ങളൊന്നും കളിക്കാനാരും അങ്ങനെ കൂട്ടൊന്നുല്യാ
ഇല്യാ
ഉം
അതു അല്ല നമ്മള് ഓ രാത്രി ആയിക്കഴിഞ്ഞാ നമ്മുടെ ലൈറ്റ് വെട്ടൊക്കെ ഇട്ട കഴിഞ്ഞാൽ ദൂരെ എവിടെങ്കിലും ഒരു ബൾബിന്റെ വെട്ടമൊള്ളു ഫുള്ള് കൂരി രുട്ടാ
ആ ഹസ്ബന്റിന് വരാൻ പേടിയുണ്ടാവില്ലേ രാത്രിയൊക്കെ വരുമ്പോ
ആ അതിന് പേടിയൊന്നും ഇല്ല
രണ്ടും ഒരേ പോലെ ആവാൻ പാടില്ലല്ലോ
അതാണ് അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ വേണ്ട ഞാൻ പറയുന്ന എനിക്ക് റോഡ് സൈഡില് വീടിന്റെ ഫ്രണ്ടിലും ബാക്കിലും ചുറ്റും വേറെ വേറെ വീടുകളായിരിക്കണം ഒത്തിരി ആൾക്കാര് വേണം അതാവുമ്പോ രാത്രി നമ്മള ആളും അനക്കവും ഉണ്ടല്ലോ
ആ അയൽവാസികൾ വാണം എന്തിനും ഏതിനും വിളിക്കാൻ പറ്റിയേ ആ
ഞങ്ങള് താമസിക്കുന്നിടത്തേ അടുപ്പി അടുപ്പിച്ചടുപ്പിച്ച് വീടാ അപ്പൊ ഞങ്ങളൊക്കെ ആണെങ്കിൽ അവിടെണെങ്കിൽ എപ്പഴും നമ്മുടെ വീട്ടിൽ ആള് കാണും പിള്ളേരെല്ലാം വരും രാ ആഹ് ഇപ്പൊ രാത്രിക്ക്ന്ന് മറ്റ്ന്ന് പുറത്തിറങ്ങണന്ന് പറ ചുറ്റും ആളും പേരും കാര്യം പറ കേക്കാം അ അങ്ങനെക്ക ഭയങ്കരമായിട്ട് പറ്റുന്നില്ല
ആ
അതുകൊണ്ട് എനിക്ക് എപ്പോഴും ആ പോവാറുണ്ട്
ഉം
ഞാനിങ്ങനെ ജീവിച്ചോണ്ട് അവർക്ക് എപ്പോഴും ഇങ്ങനെ ഒ റ്റപ്പെട്ട് ജീവിക്കുന്നായാ നല്ലെന്ന്
ആ അല്ല രണ്ടു പേരും ഒപ്പം പോവല്ല ആയിരിക്കൂലേ നിക്കാന്
ഇല്ല ഇല്ല ല്ല
ഹസ്ബൻഡ് ഒറ്റക്ക് നികൊ
ആ ഒറ്റക്ക് നിന്നും അവർക്ക് പിന്നെ ആഘോഷ
അ
ഇടെ പിന്നാലും അൽപും ബഹളം ഇല്ല ല്ലേ
ആഹ ചെങ്ങായിമാരൊക്കെ വരോ
പിന്നെ അതേ ഉള്ളിവിടെ മിക്കവാറും വരും ഇവിടെ ഇവിടെ മറ്റല്ലേ കാരംസ് ബോഡും അങ്ങനെ കളിക്ക സധനങ്ങളൊക്കെണ്ട് എല്ലാരുംവരും അപ്പം നമ്മളെല്ലാം കൂടി ഇവിടുന്ന് കാരംസ് ബോഡ് കളിക്കും പിന്നെ ഫ്രീ ആണെങ്കി നമ്മള് ലൂഡോ കളിക്കും അപ്പ അതിന്റെ ആ ലിങ്ക് അയച്ച കൊടുക്ക് എല്ലാരേ വിളികൂ ലിങ്ക് ഇടുവാന്നെ വാട്സആപ്പിൽ എല്ലാരും കേറാൻ പറയും
അ
ആറുപേരൊക്കെവച്ച് കളിക്കുവല്ലോങ്ങനെ ലിങ്ക് എല്ലാവർക്കും ഇട്ട് കൊടുത്തിട്ട് നമ്മളെല്ലാം കൂടെരിന്ന് കളിക്കും ആറുപേരൊക്കെ വച്ച് വച്ച് എന്ന് പിരാന
അത് ഒന്നില്ലെങ്കിൽ ഒരാൾ വെട്ടു
ആ മെയിനായിട്ട് എന്ന് വച്ചാ ഞാനും ഇച്ചാനും മാത്രമേയുള്ളൂ ഹസ്ബൻറ് ആൻ വൈഫ് ആട്ട് കേറുന്ന അപ്പം ഇച്ചാൻ എന്നെ വെട്ട നോക്കും ഞാൻ അവിടെകിടന്നു കാല് പിടിക്കും എന്നെ വെ വല്ലടെ എന്നെ വെട്ടല്ലടെ അന്നേരം നമ്മളെ വെ ഇതാകുമ്പം മനഃപൂർവ്വം പോയിഴിഞ്ഞാൽ പിന്നെ കോള് വിളും ചെക്കോൾ വന്നിട്ട് ചോദിക്കും അണ്ണാ എന്ത് എന്തുകൊണ്ട് വെട്ടിയില്ല ആ കൊച്ചിനെ എന്തുകൊണ്ട് നിങ്ങള് വി ടീല്ല അന്നേരം ഇച്ചായൻ പറയു എടീ ഞാൻ വെ വെട്ടി കഴിഞ്ഞാൽ അവളെ എനിക്ക് ചോറു തരത്തില്ലന്ന് പറഞ്ഞു
ഉം
അങ്ങനെ കളിക്കും ഇവിടെ രാത്രിയിലായിരിക്കും മിക്കവാറും അനിയത്തി കാണും ഇഷ്ടം പോലെ പേരുണ്ട്
ആ
അതൊക്കെ എ പ്പഴ കെടന്ന് ഒറങ്ങുന്നത് അ നേരം തീർന്നിട്ട് ഓക്കെ ഓക്കെ